ആഹ്
ആഹ് എന്തൊക്കെയുണ്ട്?
ആണോ സുഖം തന്നെ അങ്ങനെ പോണ് മഴണ്ടോ
മഴയില്ല എന്ന് പെയ്തില്ല മഴ
ഏഹ് ഇവിടെ രാവിലെ പെയ്തീനിട്ടോ രാവിലെ പെയതീനി പിന്നെ ഇല്ല പിന്നെ ഇന്ന് പിന്നെ ഉമ്മൊക്കെ ഏഹ് തുണിയൊക്കെ. ഒണക്കീന് ഇന്ന് കൊറൊക്കെ ഒണങ്ങിക്ക്ണ് ആ ആ പിന്നെ ആഹ് പിന്നെ ചെറീയരു പാറ്റല്ണ്ടായിനിട്ടോ അപ്പൊ പോയി പിന്നെ ഇതേമാതിരി പാറ്റ്ണ്ട്പ്പൊ
ആണോ പക്ഷെ ഇവിടെ കൊഴപ്പൊന്നുല്ല ഇവിടെ നല്ല തെളിഞ്ഞ അന്തരീക്ഷാ.
ഏ തന്നെ ആ ആഹ
ന്നെ ഇന്ന് എന്തൊക്കെ കറി വെച്ച്?
ഇന്നെന്താ ഇന്ന് ഇമ്മ എന്താ പറയാ. വെണ്ടക്ക മൊളക് ഇട്ടത് ഇങ്ങനെ പുളിയൊക്കെ പാർന്നണ്ടല്ലോ. ചെറുതായിട്ട് വ വറ്റിച്ചാണ്ട് മതിരില്ല അതും വെച്ച്ണ് പിന്നെ. പാട്സ്ണ്ടായിനി അത് വെച്ച്ക്ക്ണ് പിന്നെ ചോറു ന്നതന്നെഒള്ളു എല്ലെങ്കിൽ ഉപ്പേരികള് പലേത് ഉണ്ടാവേണ്ട്. ഇന്ന്പ്പോ അതോ മീൻ മീൻ വേടി ക്കണ്ട് ഇന്ന്പ്പോ വാങ്ങിച്ചിട്ടില്ല. മീന് പെരുംവെലല്ലേ ആഹ് മീൻ ആഹ് മീൻ കിട്ടേണ്ട്
ആഹ് ഇവിടെ നമുക്ക് അടുത്തൊരു മാർക്ക ണ്ട് അവടെ പോയാൽ നമുക്ക് ശരിക്കും മീൻ കിട്ടും അ നല്ല ലാഭ ത്തിന് കിട്ടും.
ആ ഇവിടെ അങ്ങനെ തന്നെ വൈകു വൈകുന്നാരം കിട്ടും വൈകുന്നാരാണ് മ്മക്ക്
ഈ രാവിലത്തെ പോ രാവിലെ വിരന്ന് മേടിക്കുന്ന നല്ലത് വൈകിട്ട് രാവിലെ പോയി വള്ളക്കാര് പോയിട്ട് വൈകീട്ട് വരുമ്പോൾ നല്ല ഫ്രഷ് മീൻ കി
ആഹ് ആഹ് ഇവടി ആ ഇവടിം വൈകുന്നേരാണ് ഞമ്മക്ക് വെല കൊർഞ്കിട്ട ഇപ്പം ഇപ്പം മീനിനൊക്കെ നല്ല വെല തന്നെയാണ്.
ആഹ് ഇന്നലെ ഞാൻ ഒരു കിലോ ചൂട ഒരു കിലോ ചൂടക്ക് നൂറ് രൂപ ആയിരുന്നു. അയിന് മുന്നര ദിവസം ഇതുപോലെ പോയപ്പോ ഒന്നേര ഒന്നേര കിലോക്കി
ആഹ് നമ്മളവ്ടെ നല്ല വെലന്നേണ് ഒരുനൂറ് നൂറ്റി അയ്മ്പർപ്യക്ക വാങ്ങു നാല്നോ നാൽന്നൊ മൂന്നെണ്ണക്കെ കിട്ട്ണൊള്ളൂ അതിപ്പോ നല്ല അതല്ല കടൽ ഇപ്പ അങ്ങനെ പോവല് ഇണ്ടാവൂലേകാരേ ആഹ്.
മാർക്കറ്റ് പോയപ്പഴെ ചൂടാ ആഹ് പിന്നെ അയ് അയ്ലയില്ലായിരുന്നു പിന്നെ ചൂര ചൂരമീനല്ലേ ചൂരമീൻ
ആ ചൂര ആ ചൂര കേട്ടീണ്
ആഹ് ചൂര പിന്നെ ചെമ്മീ ചെമ്മീന് കാരല് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ. ചെമ്മീനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ണ്ടത്. ഉം ചെമ്മീനൊക്കെ നല്ല വെലയാ ചെമ്മീനൊക്കെ ഒരു കിലോ ഇരുന്നൂറ് മുന്നൂറ് രൂപക്കെയാ
ആ ഇവടി അങ്ങനെക്കെ തന്നെ മുന്നൂറ്, ഇരുന്നൂറ്റിയ്മ്പൊക്കെ തന്നെയാണ്. ഉം പിന്നെ അവിടെ കൃഷിയൊക്കെ ചെയ്യണ്ടോ കൃഷിയൊക്കെ ചെയ്യ
ഞങ്ങള് ഈ പിന്നെ കടപ്പുറം സൈഡ് തന്നെ
ആഹ് ആഹ് ആഹ്
ആ കടപ്പുറം ഈ ക കടൽന്റെ സൈഡിൽ തഞ്ഞാ പ്പം അതുകൊണ്ട് നമ്മള് നമ്മടെ ആ കൃഷിയില്ല പിന്നെന്ന് പറയുമ്പോ ഏഹ് എന്റെ അച്ഛനൊക്കെ ബോട്ടിലൊക്കെ പോന്നേ ഇപ്പോ ട്രോളിംഗ് നിരോധന ആയോണ്ട് ബോട്ടിൽ പോത്തില്ലല്ലോ ഇപ്പോ വള്ളോ അല്ലേ പോത്തളൂ
ത്തിന്റെ പുതിയപ്പള എളാപ്പ ഉമാന്റെ അനിയത്തിണ്ട് പുതിയ പ്പള അത് വോട്ട് പോണ ആളാ എന്നിട്ട് ഓല് ഇല്ലേ ഒരു നല്ല തോന മീൻ ഉണ്ടാകുമ്പോ എ എന്തിനിപ്പോ അപ്പ് ഇപ്പ കോണ്ടരിണ്ട് ഇണ്ട്ന്ന് പറയുമ്പോ ഇപ്പ പോവും ആഹ് അങ്ങനെ ആയി കൊറൊക്കെ വല്യേ ആഹ് അങ്ങനെ ആ ആഹാ
എ ഞങ്ങള് എന്നാരുന്നു എന്റെ ഒരു റിലേറ്റീവിന്റെ വീട് വയനാടുണ്ട് അപ്പോ ഞങ്ങളവടെ പോയപെത്തേക്കും അവർക്ക് അങ്ങ് അതിശേവാ
ഓല് ആ ഓൽക്ക് അതിശയാണ് ഓല്ക്ക് അവ്ടെ മീന് കിട്ടൂല ഏ ഇന്റെ ഇപ്പ ആ ഇന്റെ ഇപ്പന്റെ ഫ്ര ആ ഫ്രണ്ട്സുകളൊക്കെ ഇണ്ട് ഇ ഇപ്പ പണ്ടൊക്കെ പണിക്ക് പോയത് അവ്ടെ യ്നി ഇങ്ങട്ട് അങ്ങട്ട് എപ്പളങ്കിലൊക്കെ പോവും അപ്പോ ന് ഓല് വറിം വെ വെരിണ്ട് അറയുമ്പോ ആ ഓരു പറയും ന്നാ ഒണക്കമീൻ കൊണ്ടരേണ്ടീ അറിം അവടോ കൊണക്ക് മീനിന് ഭയങ്കര വെലാ അപ്പം സാധാ മീനിന് അതിലേറെ വെല ഉണ്ടാവല്ലോ
ക് പിന്നെ അമോണിയ ചേർത്ത മീനൊക്കെയാ കിട്ടുന്ന അവടേ അവടെ ഫുള്ള് പച്ചക്കറി അവരെ ക്കെ കൃഷി ന
കൃഷി നടത്തിയാണ് അതെ പച്ചക്കറിയാണ് മീൻ അങ്ങനെങ്ട്ട് കിട്ട് ട്ടൂല ഇങ്ങട്ട് പറയും ഒണക്കമീൻ കൊണ്ടുവരേണ്ടി ഇങ്ങട്ട് ഇപ്പ ഇവട്ന്ന് ഒണ ക്കമീനോ ഇവടെന്നെ ഒണക്കമീൻന് നല്ല വെലേണല്ലോ
ഒണക്ക മീന് നമ്മള് പൊറത്ത്ന്ന് മേടിക്കരുത്. നമ്മള് അത്യാവ ക്ക് നമ്മള് മാർക്കറ്റിൽ പോവുമ്പോ നല്ല മീൻ കിട്ടും തോനെ ഇപ്പ ചൂട പോലത്തെ നെല്ല മീൻ കിട്ടുമ്പോ അത് കൊണ്ടുവന്നിട്ട് വെ ട്ടി എ എന്റെ അമ്മ അങ്ങനെ ചെ അ അച്ഛനാണെങ്കി തോനെ മീൻ കൊണ്ടുവരുമ്പോ ചൂടയാണെങ്കിലും പൊടിമീൻ കൊണ്ടുവരുവാണെങ്കിലും അത് വെട്ടി തേച്ച് കഴുകി ഒണക്കും വെയിലത്തിട്ട് ഒണക്കും ഒണക്കി കഴിയുമ്പോ നല്ല പപ്പട ടം പോലെ
ആ അതന്നെ ഇങ്ങളൗടെ ഇങ്ങളൗടെ അതേമാതിരി നല്ല വെയിലും കിട്ടല്ലോ വേഗം കെയ്കി ഇതാക്കിയാ മതിയല്ലോ ഇന്റെ എളാമ്മങ്ങനെ ചെയ്യലാണ് നല്ല മീന് തോനേ കിട്ടുമ്പോള് ഈ അയിലൊക്കെയില്ലേ അയിലൊക്കെ ഇങ്ങനെ കെയ്കിയാണ്ട് ആ വെട്ടി കെയ്കി
വെട്ടി നമ്മ മഞ്ഞപൊടി എ അല്ല നമ്മൾ ചെയ്ത എങ്ങനെയന്ന് അറിയോ സാധാരണ മീൻ വൃത്തിയാക്കത്തില്ലേ മീൻ വൃത്തിയാക്കുന്ന പോലെ ആഹ് വൃ
ത് വൃത്തിയാക്കൂലല്ലോ
ആഹ്
ആഹ്
അല്ല ഇതങ്ങനെല്ല ഇത് വലിയ മീനാണെങ്കില് ഫുള്ള് വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞ പൊടിം ചേർത്തിട്ട് കൊടലൊക്കെ കളയുവേ തലേയും ഒക്കെ കളയും ഉള്ള് വൃത്തിയാക്കിട്ട് വെയിലെത്തിടും ആ എന്റെ അമ്മയാണെങ്കില് പിന്നെ അ ച്ഛൻ പൊടിമീൻ കൊണ്ടുവരുമ്പത്തേക്ക് ഇതുപോലെ വെട്ടി തേച്ച് കഴുകി ആ വെയിലത്തിട്ട് ഒണ ക്കി അത് ഫ്രിഡ്ജിലെ താഴെ ത്തെ ഡോറില് വെക്കും അ അപ്പോ ഈ മീനില്ലാത്ത സമയം ആവുമ്പോഴത്തേക്കും ഫുള്ള് ഓ വെള്ളോക്കെ വാർന്ന് ഫുള്ള് നല്ല നമ്മള് ഒ ഒടിക്കുന്ന നമ്മളൊരു കമ്പ് എടുത്ത് എ ടുക്കുമ്പോ ഒടിയത്തില്ലേ അതേപോലെ ആകും ഒണക്കമീന് ഇപ്പൊ ചെറിയ ചെറിയ അായല ആയാലും കുഞ്ഞ് അയല ആയാലും ചൂട ആയാലും ഒക്കെ നല്ല ഒണ്ണങ്ങേട്ടേ എടുക്കത്തോുള്ളൂ നമ്മള് അല്ല മൂന്ന് രണ്ട മൂന്ന് ദിവസത്തെ വെയില്
പോലെ ആയിട്ട് അങ്ങനെ വെക്കും അയളാമ അങ്ങനെയാണ് ചെയ്യ
ആഹ് ആഹ ചിലര് ചിലർ ഉണക്കുമ്പോത്തേക്കേ ആഹ
വെയിലാണല്ലോ അപ്പം ഉലനന്നെ ചെയ്യല്ലേ എന്നങ്ങിട്ട് ഇങ്ങോട്ട് കൊണ്ടട്ട ചെയ്യും ഞങ്ങള് പറയ ഈഓൺ ചെമീന് പറയുമ്പോ നല്ല സാധനാണ് പക്ഷെ എനിക്ക്
ഉ
എല്ലോന്ന തിന്നുന്നില്ലല്ലേ എന്താ പറയ നീടുറ്റുള്ള ഒരു മീൻ ഉണ്ടല്ലോ എന്താ പറ തള തളമീന്
കേട്ടിട്ടില്ല
ആഹ് ഏഹ് നീണ്ടിട്ടുള്ള ഒരു മീന് ഏഹ് നിങ്ങൾ കണ്ട അത്ണ്ടാവും നിങ്ങക്ക് മീനിനെ കുറിച്ച് അറിയില്ലേ നി നിങ്ങൾക്ക് അവിടെ വേറെക്കാരം പറയാം എല്ലാ അല്ല ന നീള ഉണ്ടാവും നീളുണ്ടാവും തടി ഉണ്ടാവൂല നീ നീളവാല് വരെ വാല്മക്കെ എത്തുമ്പോ ചെറുതായി പോകും
വാള വാള വാള വാള
താണ്
വാള മീ തള അതാ തളന്ന് പറയുന്നു അല്ലേ ഇവിടെ വാളയന്നാ പറയുന്നത് ആഹ് അതിന് നല്ല അഴുക്ക അതിന് പുറത്തൊക്കെ നല്ല അഴുക്ക അതായ
അതിങ്ങനെ ഒ ഒരു ഇതല്ലേ ഒരു അയിമ തൊട്ടാല് ഇങ്ങനെ നമ്മളെ കൈമല് ആവും അയിടത്
ആ ആ
വെള്ള സാധനങ്ങനെ കൈമലാവും ആഹ് ഇത്ണ്ടാവും കാമ്പ് ഉണ്ടാവൂല നല്ല വലുത് നല്ല കാമ്പ് ഉണ്ടാവും അങ്ങനെ അതൊക്കെ അത് തിന്നും പിന്നെ മുള്ളൻ മീന് അതൊക്കെ
മുള്ള ഇവിടെ കൂടുതല് മാ ത്തി ചൂട അയല പിന്നെ കൊഴുവ പിന്നെ ചെമ്മീൻ പിന്നെ
തന്നെ
കൊഴുവ മീൻ ആഹ് നമ്മുടെ അയല പോലെത്തിരിക്കുന്ന അയല പോലെ ഉരുണ്ടമീൻ
ആഹ് ഇനിക്ക് മനസ്സിലായി ഇനിക്ക് മനസ്സിലായി ഏതാ അറിയോ ഇവിടെ ഇവിടെ എന്താ പറയാ ഇവിടെ എന്തോന്ന് പറയണ്ടല്ലോ എനിക്ക് മനസ്സിലായില്ലേ അയിലേടരു കഷ്ണമീനാണ് കഷ്ണംമാതിരിങ്ങനെ മുറിക്കും
ആഹ് മുറിക്കും അത്പോ അതുപോലെ ഇരിക്കും കൊഴുവന്ന് പറയുന്ന ചിലര് കൊഴിയാളാന്ന് പറയും നമ്മള് ഇവിടെൊക്കെ കൊഴുവേ എന്നാ പറയുന്നത്
ഏ ഇവിടെ ഇവിടെ എന്തോ പറയേണ്ടട്ട്നക്ക് ഓർമട്ടിനില്ല എനിക്ക് സാധനം മനസ്സിലായി അപ്പൊ ഓരോ സ്ഥലത്ക് ഓരോ ആ ഓരോ സ്ഥലത്ക് ഓരോ
കരിമീൻ
സിലോപ്പിയോ ആ കരിമീന് ഇപ്പം മിനിയാനെറ്റ് കൊണ്ടന്നീന് മിനിയാ അത് ഇവിടെ തീന്ന് കിട്ടണല്ലല്ലോ
കരിമീൻ പൊള്ളിച്ചു കഴിക്കണം നല്ല എന്തോ കരിമീനേ കരിമീൻ ഈ ഉള്ളിയെല്ലാം വാട്ടിയിട്ട് കരിമീൻ വറുത്തിട്ട് അത് വാഴയിലെ വാട്ടി സ ഈ സവാള കൂട്ടം ഉണ്ടല്ലോ അത് വഴറ്റി നമ്മള് വേറെ മാറ്റി വെക്കണം എന്നിട്ട് ഈ സവാള കൂട്ട് അതിന്നത് വെച്ചിട്ട് കരിമീനും വെച്ചു. പിന്നെ ചട്ടിടത്ത് വെച്ചിട്ടെ തേങ്ങാപ്പാല ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അത് ആ അത് ഇപ്പ കരിമീൻ മപ്പാസ് എന്ന് പറയും. അതിനെ
ആഹ മം ആഹ ആ ആഹ ആൽ
ഒരിക്കൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് അത് ചെയ്ത് തന്നിട്ടുണ്ടായിത് നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ കടൽ മീന ഇഷ്ടം കായൽ മീന വലിയ എന്തോന്നില്ല കയൽമീൻ ചെറിയൊരു ചേറിന്റെ മണം ആരിക്കും. അപ്പൊ കായൽ മീനൊക്കെഴ നല്ലത് കടൽ മീൻ തിന്നാന.
ആഹ അത് ഓളപ്പ വന്നേണേ അപ്പൊ അപ്പോ പറയാ ഏ
ആണോ?
മീന ഓരോ സ്ഥലത്തേക്കും ഓരോ തന്നെ പറഞ്ഞ എങ്ങനെ ആകൃതിയൊക്കെ പറഞ്ഞ പ്പൊമനസ്സിലാവും
ആഹ്കായൽ മീനന്ന് പറയുമ്പോ ഈ ചില ചെമ്മീനൊക്കെ കായൽ ചെമ്മീനുണ്ട് കടൽ ചെമ്മീനുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആ മനസ്സിലായി കറുത്തതും വെളുത്തതും ഒക്കെ ആയിട്ടു ള്ളെ
ആഹ് പിന്നെ ഈ ചൂണ്ട ചിലര് കുള ത്തിലൊക്കെ പോയി ചൂണ്ടയിട്ട് പിടിക്കുന്ന അത് എനിക്കിഷ്ടമല്ല അത് ചിലര് വർ വറുത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആള്.
ആഹ
ആ പിന്ന എത്ര പിള്ളരുണ്ട്
കേക്കണില്ല ഒരാളതിനുള്ളൂ
എത്ര കുട്ടികളുണ്ട് ഒരാളെ ഉള്ളു ആഹ് ഇവിടെ ഒരാളെ ഉള്ളു സ്കൂളിലൊക്കെ പോയിട്ട് യു കെ ജിലാണോ? ഇയാളെ ചേർത്തില്ല അക്ഷരം പഠിക്കാൻ വിടുവാ ഇനിയിപ്പ അടുത്ത കൊല്ലം കെ ജി പോകേണ്ട പ്രായമാണ് പക്ഷെ ഇയാളെ ഇപ്രാവശ്യം വിട്ടില്ല അക്ഷരൊക്കെ പഠിച്ച് അടുത്ത കൊല്ല യു കെ ജി ആ യു കെ ജി വിടാന്ന് വിചാരിച്ചു.
ആഹ്
ഓ എന്തെടക്കണ് ആള്
ആ് ഇവിടെതാ ഇവിടെണ്ട് ആ അപ്പ ബു- ബുക്കൊക്കെ എടുത്താണ്ട് എഴുതാ നിക്കേനി എഴുതിണേന്റെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും ആഹ് ഇല്ലയ എന്നാലും നിർബന്ധിച്ച് എഴുതിപ്പിച്ച എന്ന എന്നാ വെ
ആഹ് ആഹ് ആ
ആഹ ശരി എന്നാല്.
എന്നാ ഓക്കെ ബൈ ബൈ